ആഹ് ആഹ് അപ്പ കേൾക്കാം നിന്നോ
ആഹ് ആഹ്
വേറെ എന്തൊക്കെ ഞാനി ഇരിക്കുണുടുത്തുന്ന് അനങ്ങാൻ പറ്റൂല്ല അനങ്ങ്യ പോവും പ്പഞാ അനങ്ങാതെ ഇവടെത്തന്നെ ഫുള്ളായിട്ട് ഇരിക്കലാണ് കോള് കെയ്യോ
ആഹ് ആഹ് വൈ ഫൈ
ആഹ് വൈ ഫൈ ഭർത്താവിന്റെ ഫോണീന്നെ വൈഫൈ ട്ത്തക്കാണ് അപ്പോ അതിന്റെ എടുതിരുന്നാ പിന്നെ കൊഴപ്പമില്ല അവ്ടന്ന് അങ്ങ നിങ്ങിയാ ചെലപ്പോ പോകും അപ്പോ ഞാൻ നീങ്ങലില്ല ഉം
ആഹ് നേരത്തെ എനന്തോ ഒരു ബിസിനസിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ
ആഹ് ഈ ടൈലറിങ് അതേമാതിരി ഇങ്ങനെ ഓരോ ഇത് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് പഠിക്കാ വീട്ടിലിരുന്നിട്ടെന്നെ ഓൺലൈനായിട്ട്
അതെയോ
ഉം മുത്തോണ്ട് മാല കോർക്ക്ണണ്ട് ജ്വല്ലറി മേക്കിങ് ഇണ്ട് അതേമാതിരി നൂലുകൊണ്ട് നമ്മള് ഉടുപ്പ് തുന്നുല്ലേ
ആഹ്
അങ്ങനെ ണ്ട് അയിനൊക്കൊരോരോ കൊയ്സ് ഓരോ പേരുണ്ട് ഒരു കോയിസേലുണ്ട് അത് പഠിച്ചെടുത്തിട്ട് നമ്മള് മൈലാഞ്ചിന്റെണ്ട് പിന്നെ നമ്മക്ക് കുട്ടിയേൾക്ക് ട്യൂഷനും കാര്യങ്ങളും ഒണ്ട് ഇപ്പോ ട്യൂഷൻ ഇള്ളത് എല്ലാ വിഷയവും ഉള്ള ട്യൂഷനണ് കഴിഞ്ഞ പ്രാശ്യം വരെ നമുക്ക് എന്താണ് അറബി കിട്ടൂലാരുന്നു മലയാളം കിട്ടൂലാരുന്നു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് മാത്രേ കിട്ടുള്ളൂ ഇപ്രാശ്യം എല്ലാ സബ്ജറ്റൊളും കിട്ടും അഞ്ഞൂറു റുപ്പികൊടുത്ത ഒരു മാസം നമ്മളെ കുട്ടിക്ക് ഇരുപത്താറ് ദിസത്തെ വർക്ക് ഇട
അങ്ങനെ ഉം അങ്ങനണ്ട് നമ്മക്ക് അഡ്മിഷൻ കൊടുന്നാല് അ അമ്പത് രൂപ അത് കിട്ടും ഒരു അഡ്മിഷൻ കൊടുന്നാല് തന്നേ ഞാൻ ചേർത്തിയാല് ഇൻക്ക് അമ്പത് രൂപ കിട്ടും അങ്ങനെ ഞാൻ വർക്ക് ചെയ്യ്ണ്ത് കമ്മീഷൻ പിന്നെമ്മ ക്കു ആണ് നമ്മള് കുട്ടിയേൾക്കെടുത്താലും അൻപത് രൂപ നമ്മുക്ക് എടുക്കാ നമുക്ക് നാന്നൂറ്റി അമ്പത് രൂപേയാവുള്ളൂ ആ ഗ്രൂപ്പിൽ ചേർന്നാലും
ഓക്കേ ആഹ് ഇതിപ്പോ പഠിച്ച് കഴിഞ്ഞാ നമുക്ക് അത് പിന്നീട് വർക്ക് ചെയ്യാനായി ട്ടെ ആഹ്
ആഹ് നമ്മള് അഡ്മിഷൻ കൊണ്ടര്നസരിച്ച് നമ്മക്ക് ടീച്ചർ വർക്കിനവടെ കിട്ടും നമക്ക് ചെറിയേതായിട്ട് പടി ഠിപ്പിക്കാൻ അറിയണം അങ്ങനെണ്ട് മതപരായിട്ട് അങ്ങനെണ്ട് നല്ല വിദ്യാഭ്യാസുള്ളോരാണ് അങ്ങനെ ടീച്ചർ കോഴ്സ് നമ്മള് നല്ല ഹാർഡ് വർക്ക് ചെയ്യണം ആദ്യം അഞ്ചഅഡ്മിഷൻ കൊണ്ടുവരണം പിന്നെ പത്തടി മിഷന്- പിന്നെ ഒരു എന്താ ഒരു കുട്ടിന്നുള്ള ക്ലാസ് നമുക്ക് തരാ ഒരു കുട്ടിക്ക്- ഒരു മാസത്തെ ക്ലാസും- ആ കുട്ടിക്ക് എല്ലാ വിഷയങ്ങളും ഒരു മാസം കൊണ്ട് നമ്മള് പഠിപ്പിക്കും
ഓക്കേ ഈ ജ്വല്ലറി മേക്കിങ്ങോ അതുപോലെ കീ ചെയ്‌ൻ മേ-
ആ അല്ലാതുണ്ട് ഉം
അത് അതിന്റെ അതിനെങ്ങനെ ഫീ ഇത് തന്നെ സെയിം റേറ്റ് തന്നെയ
ആഹ് അഞ്ഞൂറ് രൂപ തന്നാണ്
ആഹ് നമ്മളത് ഇപ്പോപഠിച്ചു കഴിഞ്ഞാല് നമുക്കത് എങ്ങനെയ വി സെല്ല്- സെയിൽ ചെയ്യാനായട്ടുള്ള ഓപ്ഷൻ
ശരിയായിട്ട് നമ്മളെ വീട്ടില് ഉണ്ടാക്കുക സ്റ്റാറ്റസ് വെക്കുക താല്പര്യമുള്ളോല് ചോദിക്കും അപ്പങ്ങനെ കൊടുക്കും പിന്നെമ്മള് കടയില് പോയി ഓർഡർ എടുക്കണ നമ്മള് സ് - ഞമ്മളിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ ആൾക്കാര് നമ്മെ കൂടനെ വരും ഞ- അത് അനക്ക് ഇപ്പത്തെ സാഹചര്യത്തിൽ പറ്റും തോന്നിയ- കുഞ്ഞുങ്ങള് ചെറത്ണ്ടാകുമ്പോ ഞമ്മള് ഉണ്ടാക്കുമ്പോ മൂത്തെ കുട്ടികള് വലിച്ചിടും പഠിച്ച് വെച്- ഇങ്ങനെ ചെറുതാക്കി നമ്മെ കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുത്തു ശീലിച്ച് ശീലിച്ച്- അങ്ങനെ പറ്റുപ്പോ അനക്ക് അപ്പൊ ചാവി കീചെയിൻനൊക്കെ ഉണ്ടാക്കണ അയിന്റെ- കുട്ടിടെ ഒരു ഒഴിച്ച് ജെല്ലൊക്കെഴിച്ചിട്ടല്ലേ അതൊക്കെ നമ്മെ കുട്ടികളെടുത്ത് കുടിക്കുന്നത് ഇതാക്കണതൊക്കെ നല്ല ശ്രദ്ധിക്കണം ഞമ്മക്ക് ഞാൻ ചോദിച്ചത് ഒഴിഞ്ഞ റൂമ് അയില്- അയ്നുള്ള സ്ഥലക്കെ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം വെണം കുട്ടികൾക്ക് എത്താത്തെ ഞാന് എന്റെ കുഞ്ഞു മോളേ ഇട്ട് പറ്റാണ്ടാ ഞാൻ തൊടങ്ങാത്തെ അല്ല എനിക്ക് നല്ല ഇഷ്ടണ്ട് ഒന്ന് ചെയ്ത് നോക്കാന്
ആ റെസിൻ റെസി നാർട്ടാണോ അത്
ആഹ് ആഹ് ആഹ് ആഹ് അനോ അ- ഒരു പേരുണ്ട് അപ്പോ പടിഞ്ഞ് വരുന്നോള്ളൂ ഞാൻ അധികായിട്ട് ഇല്ല വർക്ക് ചെയ്യല് തൊടങ്ങീട്ട് ഒരു മാസത്ത് കോഴ്സ് എടുത്ത് പഠിച്ചു തുന്നല് പാൻറ്റും ഷർ ട്ടും കോട്ടും അറിയില്ലായിരുന്നു അപ്പോ എനിക്ക് തോന്നി നല്ല ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി- തര്ന്നുണ്ട് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ഞ ഞമ്മളെ കഴിവ് കെട് - സമയം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ട് അല്ലതെ അവരെ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അവരെങ്ങനെ വാണമെങ്കിലും ക്ലാസ് തരും എന്തുവാണം പറഞ്ഞ് നല്ല-
നമ്മുടെ ടൈമിങ്ങനുരിച്ച് ക്ലാസ് എടുത്ത് തരും
അതല്ല ന ഒരു പത്ത് കു പത്തുട്ടോള് കൂടുതൽ ടൈം വരാൻ പറഞ്ഞ അ ടൈമ്ങ്ങക്ക് നമ്മള് നിന്നോര്ക്ക അങ്ങനെ അ അന്ന് പത്ത്- പത്തരക്കെയ്ന് പത്തരക്ക് ആയപ്പോ ഇൻക്ക് ബുദ്ധിമുട്ടാണ് പന്ത്രണ്ട് മണിക്കക്കാക്കി എല്ലാരും കൂടി അപ്പൊ നമ്മള് കുളിക്കാൻ കയറിയ ടൈമും തിരുമ്പലും ഫുള്ള് കഴിയും പിന്നെ ഒരു മണിക്കൂർ ഇ ക്കണ്ടേ അപ്പോ നമ്മള് കുളികയിയാ നമുക്കൊരു ബുദ്ധിമുട്ട്- അപ്പോ നമ മനസ്സമാധത്തോട് എല്ലാം കഴിഞ്ഞിരിന്ന് കുളിഞ്ഞിരുന്നാലോ അന്ന് ഉറങ്ങി തൂങ്ങിയിട്ടിരിക്കൂല നമ്മളെല്ലാം എല്ലാം കഴിയുമ്പോ ഒര ട്ടിരില്ല നമുക്ക് ശീലായിട്ട് അങ്ങനെ നമ്മള് പണി കഴിഞ്ഞ് ഇടുക്കാണെങ്കിൽ കൊഴപ്പം ഇല്ല നമ്മള് ഇങ്ങനെ- അലിഞ്ഞിരിക്കല് ഇതിന്റെ മുന്നില് അപ്പോ ഇൻക്ക് വേഗം ഉറക്ക് വരും അപ്പോ ഞാന് അങ്ങനെ കണ്ണിമ്പി- ഇപ്പോ ക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങട്ട് പിന്നെ സമയം മാറ്റാ- തുന്നലാണെങ്കിൽ രണ്ട് ടൈമുണ്ട് ബേസിക്കായിട്ട് ആദ്യത്തെ തലമേൽ പഠിക്കാണങ്ങനെ ആഹ് അയിന് രൺ - രാവിലത്തെ ക്ലാസോ വൈന്നാരത്തെ ക്ലാസോ അറ്റന്റ് ചെയ്താൽ മതി അങ്ങനെ ആവുമ്പോ കൊഴപ്പല്ല ഇത് ആ ഒരു ക്ലാസൊള്ളൂ കൊറച്ച് കുട്ടിയോളോള്ളൂ അയില് പ്രധാനപ്പെട്ടത് പഠിക്കാനല്ലേ ഉം അത് സൂപ്പർ ക്ലാസ്സ്‌ ക്കയ്ന് ഒര് സർട്ടിഫിക്കറ്റ് കൂടി കിട്ടാണ്ട് ഫയലൊക്കെ റെഡി ആക്കി കൊടുത്ത്ട്ടുണ്ട് പട്ചി നമ്മള മക്കക്ക്ണ്ടാക്ക സാനം വാങ്ങീട്ട് അമ്മള ഇഷ്ടത്തിന് മക്കളൊന്നും വൽതാവാതെ അൻക്ക് കുഞ്ഞി കുട്ടിഅല്ലേ പറ്റും തോൺണില്ല എന്താച്ചാല് സാനങ്ങൾ സൂക്ഷിക്കാൻള്ള സ്ഥലം വാണം നല്ല പോലെ ഇല്ലെങ്കി ഓര് ഇതൊക്കെട്ത്ത് മുണ്ങ്ങീയിട്ടും മൂക്കിലിട്ടിട്ടും ചെവീലൊക്കെ ഇട്ട് പാത്തക്കും ഉം പട്ച്ചിര്ക്ക്ണ മാ നമ്മള് കൊർച്ച് സാധനല്ലേ പഠിക്കാൻ വാങ്ണോള്ളൂ ചെറിയകിറ്റ് വാങ്ങിട്ട് നമ്മള് ഒഴിവ് അൻക്ക് കുഞ്ഞുകു ട്ടും തീരെ വയ്ക്കും ഇൻക്ക് തൊൺണില്ല പിന്നെ ഏട്ടത്തിയമ്മ ഇണ്ടായതുകൊണ്ട് കുട്ടി ഒർങ്ങ്ണ ടൈമിലൊക്കെ പറ്റും
ആ ഇത് പിന്നെ ആ ഇത് പിന്നെ ഇട്ത്ത് വെക്ക്യാനൊക്കെ നമുക്ക് സൗകര്യം കൊറവാവും റൂമൊക്കെ ചെറിയ റൂമാണെ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാ പിന്നെ ഒരാൾക്ക് നിക്കാൻള്ള നടക്കാൻള്ള സ്ഥലം ഇണ്ടാവൊള്ളു ആ ഒരു ചെറിയൊരു ഓട് പെരെണ് പണ്ടത്തെ ഏ പഴെ
ഇൻക്കും അതന്നെണ് നമ്മള് മറ്റേ റേക്കൊക്കെ റേക്കിന്റെ മോൾക്കാണ്ട് വെ ച്ചാ മതി വർപ്പാണങ്കില് നമ്മക്ക് ആവശ്യണ്ടാവുമ്പോ കേറി ചെജ്ജ അയ് ഞമ്മള ആവശ്യം വെക്ക ഇത് വെക്കാന സ്ഥലം ചൊമര്മെ ചോമര്മ കൊള്ളിയോണ്ട് കുത്തിചാട്ച്ചും പ്പൊർത്ത്ക്ക്‌ ചാടൊല്ലോ മറ്റത് ഉള്ള്ക്കാണ്ട് പോവല്ലോള്ളൂ
ഹാ
അ എന്റെ മക്കളാ അങ്ങനൊക്കെ കാട്ടോ അപ്പോ ഞാൻ തുന്നൽ ന് തുന്നല് പഠിക്കുന്ന പട്ച്ചിട്ട് ത തയ്യല് തയ്ക്കാൻ കിട്ടൽണ്ട് അപ്പോ ഞാൻ അതന്നെ പ ഒരളന്നാ അളക്കാൻ ടേപ്പ് ഉണ്ടാവൂല ചോക്കന്നെച്ച കാണാൻ ഇണ്ടാവൂല അ ഇന്റെ ബുദ്ധിമുട്ട് പോൽ തന്നെ അൻക്കും തോന്ന പിന്നെ ഒന്നര വയസ്സല്ലേ ഒന്നുല്ലാത്ത പ്രായല്ലേ അൻക്ക് വാണങ്കി പഠിച്ച് രിക്കാ എങ്ങനെലൊക്കെ കൊർച്ചക്കെ ഇട്ത്ത്ട്ട് പഠിച്ചിങ്കാണ്ട് മൻസ്സിലാക്കി ഇത് ഞങ്ങൾ കുട്ട്യാൾക്ക് മാ ത്രം ഇതിന് ഒട്ടിക്ക്‌ ണ പശൊക്കെ ഇണ്ടാവും അ ഒക്കെ ആഹ്
ങ്ങാവൂ ക്ലോക്ക്ല് ഈ കീ ചെയിൻ വെക്കും ഒക്കെ
ആ ആഹ് അയ്നെന്താ റേറ്റ്ന്നാവ ട്ട് മറ്റെനൊക്കെ അഞ്ഞൂറാണ് അപ്പോ ചോയ്ക്കണ്ട്യരും അപ്പൊ അമ്മള് ചെയ്തീന് അഞ്ഞൂറാണ് തയ്യൽന് ഉം പിന്നെ കാലഗ്രാഫി കുഞ്ഞ് മോക്ക് വേണ്ടി ചോയിച്ചപ്പളയിനും മറ്റേ എന്താ നമുക്ക് സാനം വാങ്ങാൻ പൈസ വാണ്ടി വരും അയിന്ള്ള എൻഗ്രീഡിയൻസ് സൊക്കെ വാങ്ങണ്ടേ
ആഹ് ഞാനത് ചെലവില് കണ്ടപ്പോ ഏ ആയിര്ത്തി അഞ്ഞൂറാറ് ഒരു റൈറ്റിലാ കണ്ടതേ
ആ ആ അങ്ങനെ റൈറ്റ്ണ്ടാവും അഹ് ഞമ്മക്ക് പൊർത്ത്ന്ന് വാങ്ങാൻ കയ്യുന്നുണ്ടെങ്കില് അമ്മക്ക് അത്ര പൈസ വാണ്ട ഒരു കിറ്റ് വാങ്ങുമ്പോ നമ്മളത് പ്പെല്ലാസാനങ്ങളും ഉണ്ടാവേനും പി കൊറെ വാണ്ട വണാത്ത അപ്പൊ നമ്മള് പാ അത്യാവശ്യം പഠിക്കാം മാത്ര ഉദ്ദേിച്ചിട്ടുള്ളൂ ങ്ങനെ പാ മാണെങ്കില് ടീച്ചറോട് വേറെ ചോയിക്ക മ്മക്ക് ഓൺലൈനായിട്ട് ബുക്കയ്ത് ഇട്ക്കാന്ന് പർഞ് അഹ് ഞാൻ ന്റെ മോക്ക് മുത്ത് കോക്ക്‌ണേ പറ്റ ട്ട് മാല കോക്കാനൊക്കെ ബിറ്റിന് രണ്ടായിരർപ്പ്യാണ് അതിന് ജ്വല്ലറി മെക്കിങ്ങിന് അപ്പൊ ഇങ്ങക്ക് അത്യാ ബുദ്ധിമുട്ട്ള്ള ആളാണ്ന്ന് ണ്ടെ അത്യാവശ്യം കൊർച്ച് സാനങ്ങളൊക്കെ വാങ്ങിട്ട് യൂസ് ചെയ്ത്ട്ട് ഇഷ്ടപ്പെട്ടെങ്കി പിന്നെ അത് പഠിച്ചിരുന്നാ. പിന്നെ ഞമ്മക്ക് ങ്ങനെ ചെയ്ത്ട്ക്കാന്ന് അത് അവരെല്ലോ സാനം കൊടുത്ത് കി റ്റ് ഓര് റെഡിയാക്കണം ഇത്ര എണ്ണം ഇണ്ടാക്കണം ന്നൊക്കെ അയ്ല് കണക്ക്‌ണ്ടാവും കയ്യിനും നമ്മള് അത്ര ഇണ്ടാക്കില്ല ന്നുണ്ടെങ്കി സാനടുന്ന് വേസ്റ്റായിപോവല്ലേ അപ്പോ ഇങ്ങനെ അമ്മക്ക് ഓൺലൈൻ ആയിട്ട് മ്മക്ക് അയ്ക്ക് വാണ്ട സാനങ്ങളൊക്കെ പർഞ്ഞന്നാല് നമ്മളട്ച്ച് ഫോണില് അടിച്ചൊടുത്ത്ട്ക്ക
ഉം ഉം ഉം ഉം അങ്ങനെലെ ഉം നങ് ക് പൈസയുടെ ബുദ്ധിമുട്ടാണ് മെയിന എയ്റ്റ് ഉം
ആഹ്
ഫസ്റ്റ് ടൈം പൈസ എറക്കാനായിട്ട് ഇണ്ടാവില്ല
അപ്പൊ തുന്നലടിക്ക്ണ ആയിന് പിന്നെ മിഷീൻ ഇണ്ടെങ്കിൽ കാെഴപ്പാെല്ല അയ്ന് പിന്നെ പൈസക്ക്‌ ചെലവില്ല എന്താ മെഷീൻ കഴിക്കണ്ടെങ്കില് ട്ടോ ആഹ് അപ്പോ പിന്നെ അതും ബുദ്ധിമുട്ടാ
ഉം ആഹ്
ഉം അല്ലന്നൊക്കെ പഠിച്ചാല് കൊഴപ്പല്ല
സ്കൂൾ ടൈമില് പഠിക്ക്ണ ടൈമില് വെക്കേഷൻ ടൈമില് പിന്നെ ഈ പഠിക്കാൻ പോയിട്ടുണ്ടായിര്ന്നു തയ്യല്
ആഹ്
ആഹ് പിന്നീട് അത് ഞാൻ കോളേജില് ചേർന്നപ്പോ പിന്നെഅഅങ് സ്റ്റോപ്പെയ്തു
ആഹ് അത് നമ്മള് ഒരു മാസം കൊണ്ടൊന്നും വീട്ട് പോയി പഠ്ച്ചാ പടീല്ല
ആഹ് ഒരു രണ്ട് മാസം പോയത്
ഉം ഒന്ന് കാെറെ സിസ് അൽ അഅ് ഇങ്ങനെ ലെവലയിക്ക്‌ണ് പിന്നെരു രീതീല് മൂന്നാല് അഞ്ചാറ് സാനങ്ങൾ പഠിപ്പിക്ക്‌ണ്ട് പട്ടു പാവാട ബ്ലൗസ്
പാൻസ്
ചുരിദാറ് മാത്രേ പഠിച്ചാെള്ളൂ
ആഹ് അങ്ങനെള്ളക്ക ഇണ്ട് അപ്പൻക്ക് കൊറേക്കെ മൻസിലാവും എള്പ്പം ഒരു മാസട്‌ത്താതന്നെ അൻക്ക് കാെറെക്കെ ടെക്നിക്ക് മനസ്സിലാവും മിഷീൻ ഇല്ലാതെ പറ്റൂല്ല മിഷീൻ വേണം എന്തായാലും
ആഹ് വീട്ടിലമ്മയ്ക്ക് മിഷീന്ണ്ടായിരുന്നു
ആഹ് അട്ത്ത് വീട്ടില് ഞമ്മ്ക്ക് ഇഷ് ട്ടപ്പെട്ട നമ്മള് ഇഷ്റ്റത്തിന് തര്ന്ന മിഷീനൊക്കെ ഇണ്ടെങ്ക പിന്നെ കാെഴപ്പല്ല ഉം അന്ന് കുട്ട് റ്റപ്പെടുന്ന അടിക്കാനും ഇതാക്കാനൊക്കെ സുഖാണ് ഉം പെൺകുട്ടിയോളല്ലേ ഞാൻ ഇന്റെ കുട്ട്യാൾക്ക് എല്ലാ ഡ്രസ്സും അടിച്ചാെട്
സ്വയം അടിക്കൂല്ലേ ഏ ആഹ്
ഉം എല്ലടിക്കും പാെറത്ത്ക്കും സെയിലെയ്യും അടിച്ചിട്ട് അറമ്മള് ഓല് സീലാെട്ന്നത് കസ്റ്റമറായിട്ട് ആനണ്ട് ഉം അവർക്ക് കോട്ട് ഇപ്പഞ് സ്കൂൾ ആഹ് സ്കൂൾ സർട്ടിഫിക്ക ആഹ് സ്കൂൾത്തെ എന്താണ് യൂനിഫോമിന്റ് കോട്ടും അറീല ഷർട്ടും അറീല അഹ്പ്പ ഞാന് പടിച്ച്ട്ത്ത്ട്ട്ണ്ട്
ആ
ഇന്റെ കുട്ടിയോക്ക് ഞാനാദ്യം തയ്ക്കും അഹ്ച്ചിട്ട് പാെറത്ത്ക്ക് ഞാൻ അട്ച്ചൊട്ക്കല് താെടങ്ങീട്ടില്ലേയ്രുന്നു
ആഹ്ശരി
ര്യങ്ങളും ടച്ച് ചെയ്യണ്ടെ എവ്ടെക്കെ എങ്ങനെക്കെ വെക്കണ്ടത് കവറയ്യ്ണ്ടക്കെപ്പൊ ഈ ക്ലാസ് കേട്ടപ്പോ പഠിഞ്ഞ്ണ് അഅ് ഒരു മാസായാലും നല്ല ക്ലാസ്സാണ് നമുക്കെല്ലം എങ്ങനെ വാണെങ്ങും ശംശയം ചോയ്ച്ച് മൻസ്സിലാക്കാ ടീച്ചറ് ഞമ്മളെ ഒപ്പ ഇര്ന്ന് അടിക്ക്ണ്ടാവും ഇങ്ങനെ പുട്ച്ചിട്ട് ഇങ്ങനെ വെക്ക് പിന്നങ്ങനെ കാൺച്ച് ഞമ്മള് അഹ്പോലെ കാണിക്കാ അപ്പ ഞമ്മക്ക് ക്ഷമിംമാണം ഞമ്മക്കയില് ഇരിക്കാള്ള ഞമ്മളെക്ക്ള്ള കൊഴപ്പള്ളൂ അല്ലെ ഓരെക്ക് കൊഴപ്പല്ല്യ അയിന് ആ ടീച്ചർക്ക് നാലഞ്ച് വർക്ക്ണ്ട് അയിന് ഒന്നര വയസ്സായൊരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സായൊരു കുട്ടിയുണ്ട് എട്ടാം ക്ലാസ് പഠിക്ക്ണ കുട്ടിയുണ്ട് ഇന്നട്ട് ക്കാ ക്കയിന്റെടീല് മാരേജെയ്യ്ണ്ട് ഡാൻസ് ക്ലാസ്ണ്ട് മാല കോപ്പിക്ക് പഠിപ്പിക്ക്ണ്ട് പിന്നെപ്പന്താ ഇംഗ്ലീഷിനല് ക്ലാസ്ണ്ട് സബ്ജറ്റ് എടുക്കല് പിന്നെ തുന്നലന്നെ രണ്ടെ മൂന്നയിറ്റണ്ട് അയിലൊക്ക് സമയം കണ്ടെത്ത്ണ്ട് രാവിലെ കൊറച്ച് കുട്ട്യോൾ- ഈ രണ്ടു മാസം വെക്കേഷൻ ഭയങ്കര തെരക്കാണ് ഇൻക്ക് പറഞ്ഞ് സ്കൂള് തൊറന്നാ ഞാ അപ്പൊ ഇങ്ങളെന്ത് സംശം വാട്സപ്പില് എന്ത് ചോയിച്ചിട്ടാലും റിപ്ലേ കിട്ട്ണൊക്കെണ്ട് ഞങ്ങള് വർക്കൈത ടീച്ചറട്ടഞ്ഞ് ഞമ്മക്ക്ഞ്ഞ് വേറെ കിട്ടുമ്പോ എങ്ങനെ ഏതാണന്നും പറയാം പറ്റൂല ഞ് കുട്ടിയോക്കും തന്നെ അക്ഷരമാല പഠിപ്പിക്കാനൊക്കെ നല്ല വേം പടിം ഓരപ്പം ഇരിന്നങ്ങനെ പഠിക്കല്ലേ ടീച്ചറൊപ്പം കുട്ടിയള് ഇ രിക്കണം നമ്മളെ ഇന്നാ പിന്നെ സൂപ്പറാണ്.
അതെ ആഹ് അപ്പയ ശരിയിട്ടോ വിളിക്കാം.
ആഹ് ഇന്നായിക്കോട്ടെ ഇന്നാശെരി.
ആഹ് ഓക്കെ.